അ ഹലോ ആ
ലൊ അ ഹെലോ
ത്തവർത്താനം
നല്ലർത് താനം എന്ത തെര
പൊയ്കോന്നറില്ല
അലോ
അലോ കേൾക്കുന്നില്ലേ
ആ കേക്ക്ന്ന്ണ്ട് നിങ്ങളല്ലേ പെഗ്രൗണ്ടിന്ന് നല്ല സൗണ്ട് കേക്ക്ന്ന്ണ്ട് ഒന്ന് വേറെ എവിട്ക്കെ മാറി നി ക്കാണെങ്കിലൊന്ന് ക്ലിയർ ആവുആയിരുന്നു
ആ ഓക്കെ ഞാം മാറി നിൽക്കാം
അ ആ
ആ നി പറീണ്
ആ എയ് എന്താ നിങ്ങള് ഡ്രസ്സ്ട്ത്ത്ണ് ആ നിങ്ങള് ഡ്രസ്സ്ട്ത് പർഞിട്ട്ണ്ടായി
ആ അതെ അതെ ഡ്രസ്സ് ഇട് ക്കും പറ ണ്ടായിരുന്നോ
ആഹ് എടുത്തു വന്നിട്ട് എങ്ങനത്തത എടുത്തെ
ആ അത് വളരെ അതിമനോഹരമായ ഒരു ഡ്രസ്സ് ആണേ അതായത് ഒരു നീല പ ച്ച അഞ്ഞ മഞ്ഞ ഒക്കെ ചേർന്ന ഒരു കളറാ
ഒരു ത തട്ട് തട്ട്ടുപ്പ് പോലെ ആ കേക്കുന്നുണ്ട്
ആ അതെ അതെ തട്ട് തട്ട് ഉടുപ്പ് പോലത്തെ എന്താന്ന് വെച്ചാൽ നമ്മള് ഹെവി ആക്കാത്തത് എന്താന്ന് വെച്ചാൽ എന്താന്നറിയും പാവപ്പെട്ട വരണ്ട് അതായത് പണ കാര്യം ഉണ്ട് അപ്പോൊ ഓൾക്ക് അത് ഭയങ്കര ബുദ്ധിമുട്ടാകും സങ്കടവും കേട്ടിട്ടാണ് നമ്മൾ സാധാ പോലുള്ളത് എടുത്തത്
നമ്മൾൊ ഇപ്പൊ സ്കൂളുകളിലൊക്കെ
കേൾക്കുന്നില്ലേ ആ അതെ ആ അതന്നെ ശരിക്കും ശരിക്കും ബുധനാഴ്ച ആക്കുന്ന തന്നെ വളരെ ഒരു ബുദ്ധിമുട്ട്
അതെ ഞാൻതിനോട് യോജി അതെ ഞാൻതിനോട് യോജിക്കുന്നില്ല ബുധന ഒരാഴ്ച ാഴച്ച കളർ നല്ലത് കാരണം ഇപ്പൊ കഴിയാത്ത ഓരോ കുട്ടികൾക്ക് ഒരു രണ്ട് ഡ്രസ്സ് ഉണ്ടാവുള്ളു അതന്നെ അങ്ങോട്ടും അങ്ങോട്ട് മാറ്റി മറച്ച് ഇടായിരിക്കും
ഉം
അപ്പ അത് ഇല്ലാത്തവർക്ക് ബുദ്ധിമുട്ടായിട്ടുള്ള കാര്യല്ലാണ്
ബുദ്ധിമുട്ടാകും ഈ ബുധനാഴ്ച കുട്ടികളിലേക്ക് കളർ ഇടുന്നത് അത് കാരണാണ് അ ഇത് വല്ലാത്തൊരു സങ്കടം രമായ ് ഇതാണ് നിനക്ക് കേൾക്കുന്നില്ലേ
മറ്റ് ഒരാൾക്ക് നന്നായിട്ട് സൗണ്ട് കേക്കുന്നുണ്ടേ വേറെടിൽ വന്നിട്ട് സൗണ്ട് ഉണ്ട്
ആഹ അതിപ്പോ പോകും
ആ
ആക്കെ ഇപ്പ നിന്നില്ലേ
ആഹ ആഹ
കേൾക്കുന്നില്ലേ ആ ആ അപ്പൊ എന്ന ഇവിടെ ധാരാളം പട്ട് ആ ഇവിടെ പച്ചപ്പും ഹരിതാപവും നിറഞ്ഞതാണ് ട്ടോ
ആല്ലേ ഞാൻ നിങ്ങളെ എന്താ നാട്ടിലേക്ക് അന്ന് വന്നിട്ടുണ്ടായിരുന്നു അന്ന് ഞ് നാം ഒ വിൽതാ ഒയവിത് പനിയും പി തിക്ക് പോയി നിന്നും നന്നിരീതില്ല പോണ്ട രീതിയെ ഒന്നും കാണാറില്ല അപ്പൊ ഇങ്ങളെ അപ്പൊ ഇങ്ങനെയൊക്കെ അവർക്ക് വല്ലാതെ സന്തോഷം തോന്നി
അതെ ഞമ്മുടെ നാട്ടിൽ വലിയ വലിയ തോടുകളും പുഴകളും അരുവികളും ഒക്കെ ഉണ്ട് അത് അത്ര അത്രക്ക അതിമനോഹരമായ ഒന്നാണ്ത് അതായത് ധാരാളം എന്താ പറയാ മീനുകളും തവളകളും ആ അതെ നമ്മൾ ധാരാളം തവളകളും മീനുകളും നിറ കന്നൃയാ ആ കോഴികള് ധാര - തവളകള് പിന്നെ അതുപോലെതന്നെ എന്താ അത് അതി മനോഹരമായ പ്രകൃതി പ്രകൃതി രമണീയമായ കാര്യങ്ങളിലായിത് കൂടുതൽ കൂടുതലായിട്ട് ഇടപെഴുകുന്ന ഒരു നാടാണിത് പിന്നെ അതുവഴി ഇവിടെ നല്ല നല്ല ഞാവൽപ്പഴങ്ങളുണ്ട് ചക്കയുണ്ട് മാങ്ങയുണ്ട് തേങ്ങയുണ്ടേ എല്ലാം ഉണ്ട് എല്ലാവർക്കും അത് വിതരണവും ചെയ്യുന്നുണ്ട് അതെ അതെ നല്ല വലിയ വലിയ വഴുതനങ്ങാണ് ആ വഴുതനങ്ങ എന്ന് പറഞ്ഞാല് വളരെ അതിമനോഹരമായിട്ടുള്ള വഴുതനയാണ് അത് അത്രക്കും ടേസ്റ്റ് ആണ്
എനിക്ക്ണ്ടൊഒരു ഫ്രണ്ട് അപ്പോ ഞാൻ പറയാം എനിക്ക് ഒരു ഫ്രണ്ട് ഉണ്ട് അപ്പൊ ഞങ്ങള് മൂന്ന് പേരുണ്ട് അപ്പൊ ഞങ്ങക്ക് ഈ വഴുതനങ്ങ ഭയങ്കരഷ്ട നമക്ക് വീ തിന്ന് ഇണ്ടാക്കി നൗമി അപ്പൊ എന്റെ ഫ്രണ്ട് വീട്ടിൽ മാത്രമേ വീട്ടിൽ ഉണ്ടാക്കുന്നുള്ളൂ നമ്മളാണങ്കിൽ അവളോട് ചോദിച്ചു ചോദിച്ചു കോഴഞ് അവതളെന്ന് കിട്ടുല അങ്ങനെ ഒന്നും കൊണ്ട് വരാൻ കൊണ്ടുവരാന്ന് പറയുന്നു നമ്മളത് കാത്തു നിക്കും ആപ്പൊ വണ്ടക്കെ കൊണ്ടുവരൂല്ല
അതെന്താച്ചാ അവരുടെ സാഹചര്യം കൂടെ നോക്കണം കാരണം അത് അവര് അവരുടെ വീട്ടിൽ ആർക്കും ഇഷ്ടപ്പെടേണ്ടാവൂല്ല അത് കാരണക്ക അവടെ വീട്ടിൽ അത് പറച്ചു വെക്കാത്തത് പിന്നെ നമ്മള് അങ്ങനെ ഏ ആ കുട്ടി ഇപ്പോ എങ്ങട്ടേലും പൊന്ന കാണുന്നുണ്ടകിൽ അതത്ര
ഒ ഹലോ
ആഹ്
ആപ്പ ആ് ആ ആഹ് ആ അങ്ങനെയാണ് ഇപ്പത് നിങ്ങളൊരഭി
ആ പിന്നെ അതി പ്രകൃതി പ്രകൃതി രമണീയം എന്ന് പറഞ്ഞാല് നമ്മുടെ നാട്ടിലെ ഏറ്റവും അടിപൊളിയായിട്ടുള്ള നാടാണ് പിന്നെ അതുപോലെ തന്നെ ധാരാളം ചെടികളുണ്ട് പൂക്കളുണ്ട് വയലുകളുണ്ട് കാർഡുകളുണ്ട് പിന്നെ അത് കുള കുളാമ്പിപ്പൂക്കൾുണ്ട് കാക്കപ്പൂവുണ്ട് അതേ അതു പോലെതന്നെ തത്തമ്മ പൂവുണ്ട് അങ്ങനെ പല വലിയ അധികം വെറൈറ്റി തരത്തിലുള്ള പൂക്കളുണ്ട് അതുപോൽ
ഓണ ഇ വരുമ്പോ നിങ്ങക്ക്ന്നെ പറാലല്ലേ കൊറെ പൂക്കൾ ഉണ്ടാവണ്ട് വാങ്ങണ്ട വാങ്ങ ആവശ്യല്ലേ
ആ നമുക്ക് അതിൽ തന്നെ എ ടുക്കാവുന്നണ്ടാണേ
ഉം ഉം ഉം അതെല്ലെ വിതരണം ചെയ്യാാം നിങ്ങളൊരു എന്താ ആ വരുമാനമാർഗമായിട്ട് അത് ഉപയോഗിക്കാറുണ്ടോ
വരുമാനമാർഗമായിട്ട് ഞമ്മൾത് വിൽക്കാറില്ല കാരണം അത് പറഞ്ഞാൽ നമ്മൾ ഒരു ചെടി ചെടിയെ നമ്മൾ സ്നേഹിക്കുന്നതായാലും നമ്മളത് പറിച്ച് വിൽക്കാറില്ല ആ ചെടി നമ്മള് ഇടു ചെടി അത് നമുക്ക്െന്താന്നറിയോ ഈ വീട്ടുമുറ്റത്ത് നിന്ന് എണീ റ്റ് വരുമ്പൾ കുറെ ചെടി കളക്കെ ഉണ്ടാകും നമ നമക്കത് കാണു മ്പോൾ ഒരു സന്തോഷം മനസ്സിന് നമുക്ക് ഇത്ര സഗടം ണ്ടങ്കിലും അതൊരു സന്തോഷമായി തീരും
ആഹ അതെ അതെ കാരണം ഇപ്പൊ നമുക്ക് ജീവനുള്ള പോലെ തന്നെയാണ് ചെടികൾക്കും പോ്പ അതും വള
ആത് ചെടികൾക്ക് മാത്രമല്ല നമ്മുടെ ഈ ഭൂമിക്ക് തന്നെ ജീവനുണ്ട്
അതെ ഭൂമിക്ക് ജീവനുണ്ട് അതുകൊണ്ടാണല്ലോ നമ്മളൊക്കെ ഇവിടെ ഉള്ളത്
അതെ അതെ അത അതന്നെ
പിന്ന ഇവിടെ ആ അതന്നെ പിന്നെ അതുപോലെ തന്നെ ചക്കയുണ്ട് ചക്കതിന്നാൻ കുറെ അണ്ണാര രന്മാര് വരുന്നുണ്ട് അവരിപ്പോൾ വംശനാശം സംഭവിച്ചു കൊണ്ടിരിക്കുകയാണ് ഇപ്പൊ നമ്മുടെ അണ്ണാര കൊട്ടൻ അണ്ണാര കണ്ണൻ അണാരക്കൊട്ടനും അണ്ണാരക്കണ്ണനാണോ എനിക്കറിയില്ല അപ്പൊ അങ്ങനെയാണ് കാര്യങ്ങള്
ആ അണ്ണാകുട്ടീന്നാണ്
ആ അതെ അതിന് വേറെ വേർഷനാണ്ട്ടോ
വേറൊരു ആ പിന്നെ ചെടികളുണ്ടോ
നമുക്ക് ഇവിടെ ചെടികളൊക്കെ അവലബിൾആണ് നമ്മൾ ഇവിടെ ചെടികളൊക്കെ നന്നായിട്ടാ വളർത്തുന്നത്
ആ അതെ അതെ അതെ അതന്നെ
അ അതെ എനിക്ക് ഇണ്ടല്ലേ അത് നമ്മള അധികം
എന്തായിരുന്നു അതെ ഈ കാടുകളിലും മലകളിലും ആ അതെ അതെ അതെ വലിയ വലിയ പാറകള് ആ കാടുകളിൽ അതു തന്നെ
അപ്പ പിന്ന
എന്താന്ന് വെച്ചാല് ആ നമ്മുടെ പിന്നെ പിന്നെന്ത് അതേപോലെ തന്നെ നമുക്ക് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു കളിയാണ് എന്താ പറയാ സാറ്റ് കളി അത് ഇപ്പത്തെ കുട്ടികൾക്ക് അതൊന്നും അറിയില്ല ഇവിടതെ കുട്ടികൾക്ക് കൂടുതലായിട്ട് അറിയോള്ളൂ
അതെ നമ്മളൊക്കെ ഒരുമിച്ച് കളിച്ചിട്ടുണ്ടായിരുന്നില്ലേ കുറെ സാറ്റ് കളി വളപ്പൊട്ട് കളി കു കുട്ടീൻ കോലും യെ എന്തൊക്കെ കളിച്ചിട്ടുണ്ടായിരുന്നു ഇപ്പൊ ആർക്കും ഒന്നും അറിയൂല ഹലോ ഹലോ ഹലോ ഹലോ ഹലോ ഹലോ